അലോ ആ കേക്ക്ന്ന് ണ്ട് ഞാൻ പറീണ കേക്കുന്നുണ്ടോ
കൊറച്ചുകൂടെ സൗണ്ട് പറിം
എന്താണ്
ഒന്ന്പാടെ സൗണ്ടില് പറീം
കേക്ക്ണില്ലേ
ആ പ്പൊ കേക്ണ്ട് നേര്ത്തെ കേക്ക്ണ്ടാരുന്നു പിഞ്ഞേഅയിനിം കേക്ണ്ടായിനു
അവൂ അങ്ങനെ
ഇന്ത വിശേഷങ്ങൾ സുഖലോ
അവൂ സുഖം തന്നെ എന്താണ് അത്തായൊക്കെ കഴിഞ്ഞോ
ഏ സമയം പന്ത്രണ്ടാവാറായില്ലേ കുട്ടിളൊകെ ഒറകിച്ചാവ്ടെ ഇരിക്ക്
ഓ വൊ അതെ ഞാനും അതെ കഴിച്ച് ഇപ്പം കെടക്കാൻ ഞാനൊരു ബിരിയാണിണ്ടാക്കി
ഏ
ആ ഒരു ഡൂപ്ലി ബിരിയാണിയാട്ടോ
ഡ്യൂബിൾ ബിരിയാണി കുക്കർ എന്തായാലും ബിരിയാണി ആയപൊരേലെ
അതേ ഹ് ഹ്
ഉ
ഞാനിവ്ടെ കോളേജില് പഠിക്കൃ അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ നിക്കാ റൂമില്
അയ് ശെരി ആ ആ എന്താ പഠിക്ക്ണ്
ഞാൻ ഓക്കിപേഷണ് തെറാപ്പി
ആ
കേട്ടിട്ട്ണ്ടോ
ആ കേട്ട്ക്ണ് ഞാന് ഫേയിസ്ബുക്കിലയ്ൻ്റെ പരസ്യം കണ്ട്ക്ണ്
എന്താണ് ക്ലിയർ ആവ്ണില്ലല്ലോ പറീണേ
ഞാൻ പ പരസ്യം കണ്ടുക്ണൂന്ന്
ഓ അങ്ങനെ ആ ഹാ ഞാൻ ചേര്ണ സമയത്തൊന്നും ആർക്കും അറിയിണ്ടായിര്ന്നില്ല ഇതിനെ പറ്റീട്ടെ എനിക്കെന്നെ അറിയിണ്ടയിര്ന്നില്ല ഞാൻ കേറിയെ ഞാൻ കേറുന്നതൊണ്ടാണ് ഞാൻ പിന്നെ ഇതിനെപ്പറ്റി പഠിച്ചത്
ഏ ശെരി
അങ്ങനെ അധികം ആൾക്കാർക്ക് ആയി ഇ ഇനിയ ഒന്നര വർഷം കൂടെ ഞാനിപ്പം അടുത്ത വർ അടുത്ത മാസം ഇത് മൂന്നാം വർഷ ത്തിന്റെ പരീക്ഷയാ
ആഹ്
അപ്പം അത് കഴിഞ്ഞാ നാലാം വർഷയി പിന്നെ അടുത്ത വർഷം ഈ ഒരു സമയം ആവുമ്പോം നാലാം വർഷത്തിന്റെ പരീക്ഷയുണ്ടാാവും അത് കഴിഞ്ഞാല് ഒരു ആറു മാസം ഇന്റേൺഷിപ്പ്ണ്ട്
ആഹ്
അതുടെ കഴിഞ്ഞ കഴിഞ്ഞു പിന്നെ നമുക്ക് ജോലിക്കേറാം
അങ്ങനാഉമ്പോ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി പഠിച്ചോളൂല്ലോല്ലേ
ആഹ് അതെ അതെ ഞാനിവിടെ ഫസ്റ്റ് ഇയർ തീരുന്നന്റെ മുന്നേ തന്നെ പുറത്തേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ അപ്പൊ തൊട്ടിട്ട് ഭക്ഷ ണണ്ടാക്കുന്നത് അതൊണ്ട് പിന്നെ എനിക്കിഷ്ടണ്ടാക്കാൻ അഓണ്ട് പ്രശ്നല്ല
അതെ അതൊണ്ട് വല്യ കൊഴപ്പല്ല ഭക്ഷണംണ്ടാക്കാൻ അറിയുന്നലൊക്കെണെങ്കി രസാണ്
അതെ
ഉം എല്ലാ ഫുഡുണ്ടാക്കോ
ആഹ് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ണ്ടാക്കും
ശരി ശരി ആഹ് ആഹ്
ശരി ശരി
പിന്നെ എന്തായിരുന്നു ബിരിയാണി ചിക്കനാണോ ബീഫാണോ
ചിക്കൻ ചിക്കൻ ഞങ്ങക്ക്വ്ടെ ബീഫ് കിട്ടാൻ പണിയാ ഞാൻ തമിഴ്നാട്ടിലാ പഠിക്കുന്നേ അപ്പൊ ബീഫ് കിട്ടണെങ്കി ടൗണിക്ക് പോണം എല്ലായിടത്തും കിട്ട ചിക്കനാ
അഹ് പിന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ ചിക്കൻ നൈകാരം ബിരിയാണിക്കെ ഇഷ്ടംണ്ടാവ
ആഹ് എനിക്കു അതെ ഞാൻ ആദ്യംന്നും ബീഫ് കഴിക്ണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോ ഈ രണ്ട് മൂന്നു മാസം മുന്നെ ങ്ങാണ്ടാ കയി കഴിക്കാൻ തുടങ്ങിയത് അതെൻന്റെ എൻറ കൂടെള്ള കുട്ടി ഇങ്ങനെ വീട്ടിന്ന് വരുമ്പം ബീഫ് ബിരിയാണിണ്ടാക്കി കൊണ്ടൊന്നു ആഹ് അപ്പ അത് കഴിച്ച പ്പ എനിക്ക് ആഹ് കുഴപ്പല്ല്യല്ലോ അങ്ങൻത്തെ ഒരു സാനം എനിക്കൊരു അറപ്പായിരുന്നു
ഏഹ് അഹ് ശരി ഇവിടെ ഇൻക്ക് കുട്ട്യേ ന്റെ മൂ ത്ത മോൾക്ക് ബീഫ് കൂട്ടിയ ഒന്നാകെ ചൊറിയും
ആഹ്
ഞാൻ ഓൾ കാണേ ഭയങ്കര ഇഷ്ടമണ് ബീഫ് ഉം ഭയങ്കര ഇഷ്ടണ് ഏറ് കോരന്തും കൂട്ടാൻ വയിക്കൂട
ഷോ എന്റെ ഒരു ചേട്ടനും ഉണ്ട് ഇതുപോലെ
കൂട്ട്യാ ആൾക്ക് വെയ്യാതാവും
ആഹ് അതുപോലെ ഈ കക്കിറച്ചിയൊക്കെല്ലേ അതൊക്കെ പ്രശ്നാ അപ്പൊ അഒന്നും കൂട്ടാൻ പറ്റൂല
എന്താണ് ചെമ്മീൻ കൂട്ടാൻ വൈക്കൂല ചെമ്മീൻ കൂട്ടിയാക്കാണ വയറ് വേദനട്ക്ക്ണ് ഞാൻ നല്ല കൂട്ടീന ആളാണ് ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പ്പൊ പ്പൊ തൊടങ്ങണ ഓരോ അസുഖങ്ങളാണ് ചെമ്മീൻ കൂട്ടിയാ വയർ വേദനട്ക്കാ പ്പൊ കാൺച്ചപ്പോ വയറ്റ് പുണ്ണ്ണ്ട്ന്ന് പറഞ്ഞ്
ഓഹ് ഓഹ് അപ്പൊ അതിന് ഇപ് ഇപ്പ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ
ഓഹ് എടുക്ക്ണ്ട് അത് ഇങ്ങൻത്തൊക്കെ കഴിക്കുമ്പോളാണ് കൂടുതലായിട്ട് വരുന്നന്ന് പറഞ്
ആഹ് ഹാ ഹാ അഹ് ശരിയാ ഈ അധിക എരിവും അങ്ങനെയൊക്കെ ഉള്ളത് ലേ
ആഹ് അങ്ങൻത്തൊക്കെ ശ്രദ്ധി ഇല്ലാന്ന് പറഞ്ഞ് കൊറെ ഡെലിവറിയൊക്കെ നടന്നതല്ലെ അതിന്റതായ ബുദ്ധിമുട്ടുകള് വേറെല്ലെണ്ടാവുന്നറഞ്ഞ്
എത്ര മക്കള്ണ്ട് ആറ് പേരോ ആഹ്‌ ഹൗ ഇപ്പൾത്തെ കാലത്ത് ആറൊക്കെ കേക്കുമ്പോ ഒര് അത്ഭുതാ
ഇവടെ ഒരുവിധാൾക്കാരൊക്കെ പറയല്ണ്ടേ
അത് എ എന്താ ആൺകുട്ട്യളോ പെൺകുട്ട്യളോ
മൂന്നാണും മൂന്ന് പെണ്ണും. വീക്കലായിട്ടാണ്. ഒന്നര
ഓഹ്‌ പതിനഞ്ച് വയസ്സ് ആഹ്‌ ഹ്‌ അടിപൊളി എനിക്കിഷ്ടാ കൊറെ മക്കളെ പക്ഷെ ഞാൻ തന്നെ പ്രസവി ക്കെണ്ടെന്നാലോയിക്കുമ്പോ ഞാനാ
ഞമുക്ക് വാടകക്കെടുക്കാ
അതൊക്കെ നടക്കൊള്ളൂ അല്ലാണ്ടെന്നെക്കൊണ്ടാവൂല
ഞമ്മക്ക് വാടകക്കോണെന്നെ നല്ലെ കിട്ടോന്നൊന്ന്
അല്ലെങ്കിൽ വേണെ കുട്ട്യാളെ ദത്തൊക്കെ എടുക്കേണ്ടി വരും പക്ഷെ അതൊക്കെ മെനെക്കടാ
അതൊക്കെ മെനക്കെടാണ്. നമ്മക്ക് വാടകക്കോയ്ച്ചോക്കാ ഇല്ലോട്ത്തുണ്ടോ കടക്കെറങ്ങിയാ ഇമ്മീം ബാപ്പിമ് അല്ലാത്തെ വേറെ എല്ലാ മുതലുണ്ട് അപ്പൊ നമുക്കിവിടൊക്കെ അന്വേഷിച്ചൊക്കാ പോയിട്ട് കിട്ടാണ്ടോന്ന്
ഈ നയൻതാരയൊക്കെ മറ്റേ വാടക ഗർഭ എടുത്ത പോലങ്ങനെ
ആഹ്‌ അതൊക്കെ ഭയങ്കര സംഭവം തന്നെയാണ്.
ഹ്മ്മ് ന നമ്മള് കുട്ടിയായി നമ്മള് പ്രസവിക്കും വേണ്ട സുഖായില്ലേ
ആഹ്‌ കയ്ന നേരം മീൻ പിടിക്കുന്നുണ്ട് വാണ്ട പെണ്ണെ
കൈന നേരം മീൻ പിടിക്കാന്നുള്ള പരിവാടിയാല്ലേ
അതന്നെ
അത് രസല്ല കൈ നനഞ്ഞന്നെ മീൻ പിടി ഒരു കൊത്തൊക്കെ കിട്ടുമ്പളെ അയിന്റെ സുഖം കിട്ട്ണൊള്ളൂ. അതെ പേടിച്ചിട്ടൊന്നും കാര്യല്ല നടക്കാനുള്ള വഴി തങ്ങുലല്ലോ
എന്റെ അമ്മയ്ക്കൊക്കെ എന്റെ പ്രായാമ്പഴേ എനിക്ക് ഞാനുവായി എന്റെ അനിയനും ആയി ഈഹ് എനിക്കിവിടെ എന്നെ തന്നെ നോക്കാൻ വയ്യ അപ്പൊ അമ്മയൊക്കെ എങ്ങനെയാണോ ഈ പ്രായത്തില് രണ്ട് മക്കളെ നോക്കിയത്.
ഞാന് ഇരുവയസായപ്പോതിന് മൂന്നാളായിക്ക്ണ് ഇന്ക്ക് ഹ്മ്മ് മൂന്നാൾക്കാരെ ഇമ്മി ലെ
ആഹ്‌ ഹാ എനിക്കിപ്പോ ഇരുപത്തിരണ്ട് വയസ്സായി.
ഹ്മ്മ് ഇനി നാലാൾക്കാരെ ഇമ്മേണ്
ഓഫ്, അയ്യോ അതന്നെ നല്ലത് വല്ലോം പഠിച്ച് വെല്ല ജോലിക്കും പോയി കൊറച്ച് പൈസണ്ടാക്കട്ടെ
പൈസണ്ടാക്കട്ടെ ഇന്നട്ടൊക്കെ മതി ലെ ലൈഫ്. അല്ല ഇപ്പത്തെ ഒരുവിധ ആൾക്കാരങ്ങനെ ഇപ്പത്തെ കുട്ട്യാളൊക്കെ ചിന്തിക്ക്ണെ അതന്നെട്ടോ, അതന്നെയാണ് നല്ലത്
അതെ.
അമ്മക്ക് പിന്നെ കുട്ട്യോളും മക്കളായി പിന്നെ നമക്ക് ലൈഫില്ല്യ. പിന്നെ ഓരോ സെക്ഷ ഓരോ മിൻറ്റ്കളും അവര്ക്ക്ള്ളതാണ്.
സത്യം.
ഇപ്പത്തെ ഈ അവസ്ഥയില് നമ്മളെൻജോയ് ചെയ്യാ അടിച്ച് പൊളിച്ച് ജീവിക്കാ, പിന്നെ നമ്മക്ക് ഭാവീലേക്ക് ഫ്യൂച്ചറൊക്കെ പിന്നെ ചിന്തിക്കാ
അതെ, പിന്നെ ഭാവിലാലോയ്ക്കുമ്പോ ഒര് പശ്ചാത്താപം തോന്നരുത്.
ഒരിക്കലും പാടില്ല. നല്ല എൻജോയ് ചെയ്യ് ജീവിതം നല്ല ആസ്വദി ച്ച് ജീവികാ ആഗ്രഹിച്ച ഫുഡൊക്കെ തിന്നാ പോവാൻ ഇഷ്ടപ്പെടുന്നോട്ത്തൊക്കെ പോവാ എന്തൊക്കെ നേടാൻ പറ്റ്ണെ അതൊക്കെ നേടിയെട്ക്ക ഒരിക്കലും ഒരാൾക്ക് ഭാരാവാതെ ആരെയും ബുദ്ധിമുട്ട് ചെയ്യാതെ അമ്മ ക്ക് വശ്യള്ളതൊക്കെ ഞമ്മള് നേടിയെട്ക്ക ആരും പ്രാക്കോ ശാപോ ഏറ്റെട്ക്കര്ത് ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മക്ക് ആഗ്രഹിക്കണൊക്കെ നേ എടുക്കാം പറ്റണം
നമ്മള് ഒരാളിപ്പോ എത്ര വേദനിപ്പിക്കേണ്ടാ വിചാരിച്ചാലും ചെലപ്പം നമ്മള് കാരണം അവര് വേദനിക്കും നമ്മള് അറിഞ്ഞോ അറിയാതേയോ
അറിഞ്ഞോ അറിയാതെ ശെരിയാണ്
അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാ പറ്റൂല
ചെയ്യാ പറ്റൂല ജീവിതല്ലേ അതൊക്കെ തന്നെല്ലെ സംഭവിക്കാൻ പോണെ ഈ ഭൂമി അങ്ങൻതന്നെയല്ലേ
ഉം
ഇപ്പൊ പ പണ്ട്ള്ളോല് പർഞ്ഞേക്കാ പഴ്ത്തല കൊഴിയുമ്പം പച്ചല മേലെയിര്ന്ന് ചിരിക്കു ന്ന് അങ്ങൻതെന്നെ ഓരോ വിഷയങ്ങളും അപ്പൊ ആ ആള് ചിന്തി ണ്ല്യാ ഞാനും വിഖാൻ പോണ ആളാണെന്ന്ള്ളത് ന
എന്റെ ആന്റി എപ്പഴും പറയൂത് ഈ ഡയലോഗ്
ഞാനൊക്കെ കുഞ്ഞായിരിക്കും ഉമ്മങ്ങനെ പറയും ഞങ്ങളെന്തേലും അങ്ങട്ടും ഇങ്ങട്ടും പോരായ്മൊന്നൊക്ക പറയുമ്പം ഇമ്മ പറയും
ആഹ്
ളും പച്ചല ചിരിക്കും അപ്പൊ പച്ചലക്ക് ഒരിക്കലും നിശ്ചണ്ടായിരുന്നീല പകുത്താല്ലേ ഞാനും പഴ്ത്ത് വീഴുന്ന്ള്ളേ അതേപോൽതന്നേണ് ഞമ്മളെ എടേലും ഇങ്ങക്കൊരു പ്രായം കഴിയുമ്പോ ഇങ്ങക്ക് ഐന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും ഇവര് കുഞ്ഞുങ്ങളാണ് അപോൽക്ക് ഐന്റേതായ ഇത്ണ്ടാവും അല്ലാതെ അതാലോയ്ച്ച് അസൂയപ്പെടെ കുന്നായ്മാ കാട്ടെ ചെയ്തിട്ട് കാര്യല്യാറിമ്മ
അതെ സത്യാണ്
ഉം പിന്നെ
എ എല്ലാ ഇല്ലില്ല ഞാൻ തമിഴ്നാട്ടിലാ ഞാൻ പർഞ്ഞില്ലേ ഇവടെ മഴീല്ല ഒന്നുല്ല ഇവടെ റ്റവും വെയില്ള്ള സ്ഥലത്താണ് ഞാൻ നിക്കുന്നെ ഭയങ്കര
ഇമ്മേ ഇവടെ പൊർത്ത നാല്ല മഴയ്യ്ണ്ട്
ആഹ് എന്റെ വീട്ടീന്ന് വിളിക്കുമ്പയും ഇങ്ങനെ പറയും അവിടെ നല്ല മഴയാണ് നല്ല തൺപ്പാണ് ഇവടെ എന്ത് ഇവടെ മഴീല്ല തണുപ്പുല്ല ഒന്നുല്ല്യ
ഒരാഴ്ചായിട്ട് നന്നായിട്ട് മഴയ്ര്ന്നു ഇന്നും ഇന്നലേം നല്ല വെ
ഓ അവിടെ വയനാട്ടിലെന്തോ ഉരുൾപൊട്ടിയല്ലോ
ആഹ് ഉരുൾപൊട്ടി ഭയങ്കര അപകടായ്ക്ക്ണ് തോന്ന്ണ്ട് ഞാന് ഇപ്പളാ അറിണെ ഞാപ്പങ്ങനെ ഞാണ്പ്പളാ കാൺണത് ഞാൻ ഇപ്പെ ഫോണ്ങ്ങനെ തൊറന്നപ്പളാണ് കാൺണത് ഇവരൊക്കെ ഒർങ്ങേൻ്റേഷാണ് ഫോൺലൊക്കെ കളിക്കാൻ പറ്റൊള്ളൂ
ആഹ് ശ രിയ
ഇപ്പ ഇങ്ങനെ ക നോക്കിയ കുട്ട്യളെ ബുക്ക് നോക്കലും ഫോണ് നോക്കലോ ഒക്കെയ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പളാണ് ഇങ്ങനെ ക
ഓഹ്
ഉം
പ്പ താത്ത ഇല്ലല്ല അവള് ടെറസിന്റെ മേലെയാ ഞാനവ്ടെ റൂമിലാ താത്ത പ്ലസ് ടു കഴിഞ്ഞി ട്ട് കല്യാണം കഴിച്ചതാ
ഇല്ല മോളെ പത്താംക്ലാസ്സിന്ന് കൊണ്ടേയ്ക്ക് ഉം പത്താംക്ലാസ്ന്ന് ഒണ്ടായ്നി
ഉം ശെരി
പിന്നെ
കൊറേ ആൾക്കാര്ങ്ങനെ പറയ്ണണ്ട് അപ്പൊ ഞാൻ വിചാര്ക്കും ഉം ആഹ് അത് പക്ഷേ ഒര് ഒരു കൊറേ വർഷം മുന്നേയല്ലേ പത്താം ക്ലാസ് അത്രക്കെ ചെറിപ്പ പ്പത്ത്ലെ കല്യാണം കഴിപ്പിച്ച് വിട്ണത്
പതിനഞ്ച് വർഷം
ഉം ആഹ് ആം ഇപ്പഴാണെങ്കി ജയ്യ്‌ല്ല ആം
ല്യാണങ്ക് ന്റെകല്യാണ്ത്ത്ന്റെ സമയത്തൊന്നും അങ്ങനൊരു നിയമം വന്നിട്ടുണ്ടായ്രിനന്ന്ല്ല ന്റെ രണ്ടാമത്ത് ന്റെ അനിയത്തിടെക്കെ കല്ല്യാണായപ്പോത്തിന് ആ നെയമം വന്ന്ക്ക്ണ് അപ്പൊ പിന്നെ ഓലൊക്കെ പതിനെട്ട് വയസ്സ്കയ്ഞ്ഞ് ഇപ്പൻക്ക് രണ്ട് അനിയ ത്തിൾണ്ട് നല്ല പഠിക്കാണ് ഒരാള് എഞ്ചിനീയർ ആവാൻ പഠിക്കാണ് ഒരാൾ ടീച്ചർ ആവാൻ പഠി
ഓഹ് നല്ലകാര്യം
ഉം ഒൽക്ക് എഹ് എത്രമത്തെ വയസ്സായ് ഒരാക്ക് ഇരുവയസ്സും ഒരാക്ക് ഇരത്രണ്ട് വയസ്സും
ആഹ് ഹഹ അവര്ടെ കല്യാണംകഴിഞ്ഞോ ആഹ് ഹാ സൂഫ്
ന്ന്ട്ട് ഞങ്ങള്ങ്ങനെ പറയും ങ്ങളൊക്കെ പ്രായാപത്ത്ന് ഞങ്ങള് മൂന്ന് നാല് പെറ്റുക്കു ആഹ് ങ്ങൾ പെറ്റവ്ടെ ഇര്ന്നോളി പറേം ഓലെന്ന്ട്ട്
പിന്നെ
ഞങ്ങക്കുങ്ങ്നാ അഹ് ഞങ്ങ്ക്ക് താല്പര്യല്പ്പ്പം കെട്ടിക്ക്ണേന് പഠിക്കട്ടെ അപ്പന്നായ്ക്കോട്ടെ വിളിക്കൺണ്ട്ട്ടാ
ഓഹ് ഓഹ് ശെരി ശെരി ആയ്ക്കോട്ടെ ഓക്കെ